ആ ണ്ടാ
ആഹ് ഏ
കേക്ക്ണ് ണ്ടാ? പറ്യണത്
ണ്ട് ഇണ്ട്
മഴയണ്ടാ
മയണ്ട് ഔടെ
ഇവിടെ മഴയായി ഇത്രേരം ഉണ്ടായില്ല ഇപ്പോ മഴെയി
ആഹ് ഇപ്പൊ മയ ഇണ്ട് ചെറുതായിട്ട് ഇങ്ങനെ
ചെറുതായിട്ടല്ലേ ഇവിടെ അത്യാവശ്യം പെയ്യ്ണ് ണ്ട് അത്യാവശ്യം പെയ്യ്ണ് ണ്ട് മഴ
ആഹ് നല്ലല്ല ചെറുതായിട്ട്
ഉട ചെറ് ഇതല്ല അത്യാവശ്യാട്ട് ഇത്തിരി സ്പീടി പെയ്യ് ണ് ണ്ട് ഹലോ ഇത്തിരി നല്ല ഓണം പെയ്യ് ണ് ണ്ട് ഇവടെ
ഏ ഇവിടെ ചെറുതായിട്ടൊള്ളു
അതെയല്ലേ വേറെന്ത് വിശേഷം
ഭക്ഷണം കഴിച്ചോ
ഇച്ചിരി കഴിയണം
ആഹ് ഇല്ല്യ
എന്താ കറി എന്താ വെച്ചേ
ഒര് മിൻറ്റെ ഇത് കള ഈ കളറ് തന്നെയേ ഉള്ളു വെള്ളം ഉണ്ടോ
ഹലോ
ഹലോ കേക്കിണില്ലേ
കേക്കണുണ്ട് സംസാരിക്ക് ടൈമു പോവും
ആഹ് പിന്നെ എന്താ
പിന്നെ എന്താണ് ഭക്ഷണത്തിന് കറിയെന്ത് വെച്ച്
എക്ക എറച്ചി ഉണ്ട് ഉം ബീഫ്
ആഹ് ആഹ് പള്ളീന്ന് കിട്ടിയതാ
ആഹ് ആഹാ എങ്ങനെ ആഹ് അവി അവിടുത്തെ കഴിഞ്ഞോ
ഞങ്ങള് ക്കപ്പത്തന്നെ കഴിഞ് ഞങ്ങക്ക് കൊറച്ച് കിട്ടിയൊള്ളു ഇത്തവണ
ആഹ്
ഞങ്ങള് രണ്ടാളല്ലേ ഉള്ളൂ ആഹ് ഞങ്ങക്ക് രണ്ടാളല്ലേ ഉള്ളു അപ്പൊ അതനുസരിച്ചല്ലെ കിട്ടൊള്ളു ആഹ് ഇവിടെ അങ്ങനാണെന്ന് അല്ല മൂന്ന് കിലോ ഒക്കെ കിട്ടാറുണ്ട് ഇ തവണ രണ്ട കിലോ കിട്ടിയൊള്ളൂ
ഉം
അപ്പൊ പിന്നാ മരിമോൻ വന്നപ്പം അത് വെച്ച് കഴിഞ്ഞു ഹലോ
ആ ആ ആഹ് പിന്നെ വേറെന്താ
വേറെന്താ ഇഞ് ഇറച്ചിക്കറിയണല്ലേ ഞങ്ങ ഇവിടെ മീൻകറിയാണിന്ന് ചാള ചാള ആ ചാള വർ ചൂ ടൂറൊന്നും പോവാറില്ലേ കൃഷിയൊന്നു ഇല്ലേ
പോവലിണ്ട് ഇപ്പൊ മഴല്ലേ
അതെല്ലേ എന്നാലും മറ്റേ വയന നാട് അവിടെക്കെ നല്ല ഇപ്പ നല്ല ഇതല്ലേ
അങ്ങട്ടൊന്നും വൈറ്റില്ല
ഇല്ല എവിടെ എവിടെ പോവാറ്
ഇവിടെ ഇങ്ങനെ ഈ കൊറച്ച സ്ഥലത്ത് ഞങ്ങളെ തിലക്കെ ഇങ്ങനെ കറങ്ങന്നല്ലാതെ ദൂരം വിട്ടിക്കാണ്ടൊക്കെ
നിങ്ങള ഏരിയില് അവിടെ എന്തുട്ടാണിള്ളത് ആ ഭാഗത്ത്
ഇവിടെ അങ്ങനെ കാണാനൊക്കെ എണ്ട് പാർക്ക് എണ്ട് അങ്ങനൊക്കെ കഴട്ട് എല്ലാ പ കാട്ടുകൂടിയൊക്കെ യാത്രവും ബെയക്ക്മല് പിന്നെ വണ്ട് ബെയക്കുമ്മലൊക്കെ ആകുമ്പോളെ ബുദ്ധിമുട്ടാവും
ഫാമിലി ടൂർ അല്ലാണ്ടൊന്നും പോവൂല്ല കൂട്ടത്തോട് കൂടി
ഇല്ല ഫാമിലി പിന്നെ ആങ്ങളാര് വരണം
ആ ആ അവരൊക്കെ പൊറത്തായിരിക്കും അല്ലേ
ആ ആ ആ പോല് വരുമ്പോ അപ്പൊ അങ്ങനെ പോകുമ്പോല്ലോ വണ്ടിയിലേ
ആ ആ പിന്നെ കൃഷിയൊക്കെയിള്ള ഫലോണ
ആഹ് ഞമ്മള് ചെറുതായിട്ട് ഇങ്ങനെ മ്മൾക്ക് വേണ്ടിയതൊക്കെ ഇങ്ങനെ ഇണ്ടാക്കും
അതെല്ലേ ആഹ്
ആ ഞാനേ പിന്നെ ഇവിടെ കടണ്ടേ വീട്ടിലേ വീട്ടിലേ അപ്പൊ ആ കടക്ക് ആള് വന്നീന് സാധനത്തിനെ
കട്ട് ചെയ്ത് പോവല്ലേ പത്ത് ൻറ്റ് കയ്ട്ട് പോവാ
അല്ല ഇപ്പളല്ലാ അപ്പളേ കുറച്ച് മുമ്പേ അപ്പൊ ഞാന് അതനോ അവര് പെശക്ക് ഇണ്ടായത്
ആ ആ ആ
പങ് ചോയ്ചുമ്പളെ
ആ ആ
ഐന്റെ അടീകുടി
ആഹ് ആഹ്
ഓലെര്തും എന്താപ്പത് ആഹ് ഇപ്പളല്ലാ അപ്പബടെ വീട്ടിലേനെ പിന്നെ ചെറുതായിറ്റൊര് കടണ്ട് ബടെ സിറ്റ്ഔട്ടില് അങ്ങനെ പറയാനൊന്നും പ പറ്റൂലത് കോയിമുട്ട, ബപ്പടം പിന്നെ ബേക്കറി ഐറ്റണ്ടാവൂലെ ചെർ
ആഹ് ആഹ് ആഹ് കൊഴപ്പല്ല കൊഴപ്പല്ല
സോപ്പ് സാവോന്
ആ റോഡ് സൈഡ് തന്നെ അപ്പൊ വീട്
ആഹ ആഹ് അല്ല ഉള്ള് ഉള്ള്ക്കാണ് മെയിൻ റോഡല്ല അപ്പൊ ഇ
ഉള്ളില്ക്ക്ള്ള ചെറിയ റോഡായാലും ആൾക്കാര് വരോല്ല
ആ അപ്പ ഇവടെള്ള ആൾ ആഹ് ഇവടെ ഉള്ള ആൾക്കാര് വരും ഈ അൽവാസികള് ഇങ്ങനെ ഈ ഏരിയീല്ള്ളേ
ആഹ് ആഹ് ആ
അപ്പൊ ഓല്ക്ക് രാ വൂല പകലൂല്ല രാത്രീല്ല അപ്പൊ വീട്ട്ന്ന് കുട്ട്യാള് സ്‌കൂൾ ക്ക്ള്ള ഓര ചെറുതായിറ്റ് നോട്ട്ക്ക് എ ഫോറ് അങ്ങനെക്കെ ആയിറ്റ് അപ്പൊ അങ്ങനെ ഐന് വന്നതേനു
അങ്ങനെക്കായിട്ട് അങ്ങനെ കച്ചോടം അങ്ങനെ പോണല്ലേ
ആഹ് അപ്പ ഞാന് സാധനം എട് ത്ത്കൊട്ക്കേന്നു അപ്പ എ ഫോർ കളർ എ ഫോറ് പിന്നെ മൈലാഞ്ചിക്കെ ആയിട്ട് വന്ന് അപ്പ ഞാനത് എണ്ണേനു ല്ല ആണും മോളും ബ പിന്നെ വന്നക്കണ്ട് ഷാറായി അയൽവാസ് അപ്പൊ അപ്പം നമ്മള് വേറെ ആവുമ്പം നമ്മളങ്ങനെ കട്ടാക്കിങ്ങാണ്ട് ഇട്ത്ത്കൊടുക്കല്ലേ ഇത് ഇത്തെ പെണ്ണു ഇങ്ങനെ വിളിക്കണ കരുതി അപ്പോരിങ്ങനെ ചെറുതായിട്ട് ഒന്ന് മിണ്ടാതെ നിന്നേനു.
ആഹ് ആഹ്
അപ്പോ
എല്ലാം സംസാരിക്കണവല്ലോ അതാണ് ഞാൻ
ആഹ് അല്ല ഞാൻ അതന്നെ കട്ടാ ക്കാനും കയ്യുന്നി അല്ല പറ്റൂലാ അപ്പോ പിന്നെ ചെറുതായിട്ടൊന്ന് ഇങ്ങനൊരു ഇത് വന്നതാണ്. കൊഴപ്പൊന്നൂല്ലാ ബ നമ്മളാവ ശ്യത്തിന് ഓലുക്കൊക്കെ വലിയ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോളേ
ആഹ് ആഹ് ആഹ്
നമ്മളിപ്പോ ഈ മഴയൊക്കെ ആകുമ്പോ പുറത്തു പോകാനൊക്കെ
ആഹ് ആഹ് ആഹ് ബുദ്ധിമുട്ടാകുമ്പോ അടുത്തുന്ന് വന്ന് മേടിക്കാലേ?
ഇനി വരും ഇപ്പോ. ഏഹ് ഭക്ഷണം കഴിക്കാൻ നേരത്ത് കോഴിമുട്ടക്ക് വരും.
അതെല്ലേ അപ്പോ എത്ര മണി വരെ ഇരിക്കും തൊറന്ന്?
അത് ഞാനും അവിത്തേക്കാരാവുമ്പോ ഓര് വിളിച്ചും മെല്ല അടിക്കും വിളിക്കും.
ത്തൊട് ക്കും അല്ലെ?
ആഹ് ഞാൻ ഇബെടെ വന്ന്ക്കെണ്ടാ
ആഹ് ആഹ് ആഹ് ആഹ്
ഇവിടെ ഇള്ള അമ്മൾ അറിയ്ണ്ട ആൾക്കാര് പിന്നെ പൊർത്ത്ന്ന് ഇങ്ങെട്ട് ഏ
അയെൽ വാസിയെൾ മാത്രം
ഇത് ഒര് റോഡ് അങ്ങെട്ട് മുട്ടുലാ ഒര് സൈഡ്ക്ക് മുട്ടുലാ അമ്മെള് പോന്ന വൈക്കുടെന്നെ ആണ്ടെന്നെ പോകണം ഒന്ന്മെന്ന് ഒന്ന്മെക്ക് മു ട്ടുലാ അങ്ങനെ ടെച്ച് ചെയ്താലാണ് നമ്മെൾ വണ്ടിയൊക്കെ വേറെ പാസ് ചെയ്യാ
ആഹ് ആഹ്
ഈ പെരിക്ക് വെരാ
ആഹ് ആഹ്
അങ്ങനെയിട്ട്
ഭക്ഷണമൊക്കെ എത്ര മണിക്ക് കഴിക്കും അപ്പം ഭക്ഷ് എത്ര മണിക്ക് കഴിക്കും
അത് ഹസ്ബന്റ് വരണം കടയിലാണേ കട അടച്ച് വന്നിട്ട് ടൈം ഒന്നുമില്ല പത്തു കഴി മണി കഴിയും വരുന്നെ ഒമ്പതര കഴിഞ്ഞിട്ടൊക്കെ അടക്കുള്ളൂ
അതല്ലേ എന്ത് കടയാണ്
ആ അതിന്റെ ബാക്കിന്നെ പാൻസിന്റെ അവിടുത്തെ സാധനങ്ങൾ കൊറച്ചു ഇങ്ങട് ഇങ്ങനെ കൊൻ സ്കൂളിന്റെ മുന്നിലാണ്
ആഹ് അപ്പൊ ഇവിടെയും കൊറച്ച് കച്ചവടം അവിടെണ്ടല്ലേ ആഹ്
അ സ്കൂളിന്റെ മുന്നിലാണ് അപ്പ് അപ്പൊ നോട്ട് ബുക്ക് ചെരു പേ മുട്ടയാള് അത് ഇവിടെ ഇടാന് ന് ആഹ് ഡാനിന് കാരണം നമ്മള് കൊറൊണ ടൈം ഉണ്ടായിന്നല്ലോ
ആഹ് ആഹ് ആഹ്
അതില് കണ്ടെയൻമെന്റ് സോണയല്ലേ നമ്മള് പഞ്ചായത്തുകളൾ അങ്ങടും ഇങ്ങടും പോവാൻ പറ്റാതെ
ആഹ് ആഹ്
കർശന ക്കീലേ അങ്ങനെ ആക്കിയപ്പോ കട നിക്ക്ണ്ട് വേറെ പഞ്ചായത്തും ഇവിടെ നിക്ക്ണ്ട് മുൻസിപ്പാലിറ്റിയണേ
ആഹ് ആഹ്
അങ്ങനെ രണ്ടും അങ്ങടും ഇങ്ങടും പോവാതായപ്പോ അപ്പൊ കടേത്ത സാധനം കുറച്ചു ഇവിടെ കൊടുന്നച്ച്
ആഹ് ആഹ് അങ്ങനെയാണ് ഇവിടെ കച്ചവടായത്
ആ അങ്ങനെ ഈ കൊലയിന്റെ സിറ്റ് ഔട്ടിന്റെ തിണ്ടന്ന് വെച്ചിട്ട് ഇതാക്കി ചെയ്തു അങ്ങനെ പുറത്തു പോവാൻ പറ്റാതെ ആൾക്കാ ക്കാര് വാങ്ങല് തുടങ്ങി
ആഹ് ആഹ്
അങ്ങനെ ആയിട്ട് പിന്നെ അങ്ങനെ ഒരു ചെ ആ സിറ്റോട്ടിന്റെ
നല്ല പരിപാടിയാ ഒരു ഐഡിയ ആയില്ലേ അതോട് കൂടി കൊറോണ വന്നോടുകൂടി നിങ്ങൾക്കും ഒരു ചെറിയൊരിതായി കെട്ടിയോനിക്കും കൊഴപ്പമില്ല രണ്ടുപേരിക്കും ആ ആ അത് തന്നെ ഞാൻ പറഞ്ഞ നിങ്ങൾക്കും ഒരു സമയം ക്കും അത് തന്നെയല്ല ഒരു ചെ ചെറിയൊരു
ആഹ് പൈസല്ലീനനുസരിച്ച് ഇ ചെറുതായിട്ട് ഒരു തറടണം മുറ്റത്തേ തറ കെട്ടിട്ട് പാ വേടിച്ചിട്ടുണ്ട് നമ്മള് പഞ്ചായതിക്ക് മുൻസിപ്പാലിറ്റിക്ക് കൊടുത്തിട്ട് ഓലെ അങ്ങനെ റൂമ് രണ്ട് റൂമില് റൂമുണ്ടാക്കി
ആഹ് ആ
അങ്ങനെ റൂമ് ഉണ്ടാക്കിട്ട് അത്ക്ക് മാറ്റാച്ചിട്ടാ ചെറുതായിട്ട് കൊറച് ചീങ്ങനെ
ആഹ് ആഹ് ആഹ്
അങ്ങനെ കാട്ടാച്ചിട്ട് ഇങ്ങനെ നിക്കാണ് ഇപ്പ അങ്ങനെ കൊ കുഴപ്പല്ല പിന്നെ ഹസ്ബൻഡിനും കഴിക്കാത്ത കാലം വരുമ്പോ നമ്മൾ വാടക കൊടുത്ത് എവിടെ നിൽക്കണ്ടല്ലോ
ആഹ് ആ ആഹ് ശരിയാണ് അല്ല അവിടെ നല്ല നല്ല ഇത്ണ്ട് ഉണ്ടെങ്കിൽ അവിടെ വാടക കൊടുത്ത് നിന്നാൽ നിങ്ങൾക്ക് വിടെ നിങ്ങൾക്ക് ഇവിടെ കച്ചടം ചെ
അല്ല സുഖ ഇല്ലാത്ത കാലം നമ്മ പറയാൻ പറ്റൂലല്ലോ
ആ
അപ്പൊ അങ്ങനെ ബ പ വീട്ടിലന്നെ നിന്നാലേ
ആഹ്
എപ്പോഴോ നമ്മുക്ക് കഴിയൂലല്ലോ
ആഹ് ശരിയാണ് എന്നാലും പോണോടു
അങ്ങനെ കാട്ടാ ചിട്ട് ഇങ്ങനെ നിക്കുള്ള പ്ലാനാണേ അവന്റെ മഴ ഇത് ചെറുതായിട്ട് ദായി
ഇയൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലേ
ആഹ് പ്ലാനൊക്കെ വരിച് വെച്ചിട്ടുണ്ട് ഇക്കോല സിറ്റ്ഔട്ട് തിന്റെ അവിടന്ന് ഇങ്ങട് അണ്താക്കാച്ചിട്ട് നട്ടിക്കാണ്ടേ രണ്ട് റൂം ഉണ്ടാക്ക ഷട്ടർ ഇട്ടിട്ട് ഇനി പഞ്ചായത്ത് കൊടുത്തിട്ട് വേണം നൂല് അപ്പറം കള്ളാസൊക്കെ ശരിയാക്കിയിട്ട
ആഹ ശെരിയായി കൊടു കൊടുത്തിട്ടില്ല ശരിയാക്കാ കൊടുത്തിട്ടുണ്ടോ
കൊട്ത്തിട്ടില്ല പ്ലേൻ വെര്ച്ച്ട്ടൊള്ളു
ശരിയ എന്നെന്നാട്ടാ ശരി ശരി ശരി ശരിയട്ടെ
ഓക്കെ ഓക്കെ